ആഹ്
ഹലോ
ആഹ് കേക്ണില്ലേ
ആഹ് കേക്ണ്ട് കേക്ണ്ട് കേക്ണ്ട് ആഹ് ഇവിടെ ഇവിടെണ്ട് വീട്ടില് ണ്ട്
ഏഹ്
ഇപ്പെ ഈ സ്കൂൾ തൊറന്ന തെരക്കും ആഹ് ഇനി സ്കൂൾ തൊറന്ന പ്പിക്കലും പിന്നെ കൊണ്ടാക്കലും കൊണ്ടര്ലും ഒക്കായിട്ടെ അതിപ്പോ ഒരു വിവരൂല്ലാത്തത് ആഹ്
സ്റ്റാറ്റസ് കണ്ടീനു. സ്കൂള് പോവാൻ ബാഗ് ഒക്കെ ഇട്ട് നിക്ക്ണത്
ആഹ് രണ്ടാളിം ചേർത്തേ. അപ്പൊ രണ്ടാളിം വെള്പ്പിനെണീക്കണ്ടേ
ആഹ്
അപ്പൊ പിന്നെ അവരെ മടിയൊന്നും ഇല്ല. ഓനല്ലെ പുസ്തകം തൊറന്നിരിക് ണ്. ഞാൻ എന്തേലും പണീലാണെ ഇന്നെ വന്ന് വിളിക്കാ അമ്മാ വരിം വരിം ന്ന് പറഞ്ഞിട്ട്
ആഹ് അതോണ്ട് ഉഷാറാണ് ഇവടൊക്കെ പഠിക്കാൻ കിട്ടാനാണ് പണി
ഹ-ഹ-ഹ അത്ശെരി പിന്നെ അതെന്താതോന്നുന്നു വെല്യാളുള്ളോണ്ടേ വെല്യാള് പ്രശ് പുസ്തകക്കങ്ങ്ണ്ടെടുക്കുമ്പോ അപ്പൊ ചെറിയാളെടുക്കും
ആ ഇവിടെന്റെ വലുതിനാണ് മടിയെ ചെറ്ത് പിന്നെ പഠിക്കാനിരിക്കണ്ട അത് പിന്നെ സ്കൂളിപോവാനൊന്നും ആയി എത്രയിലാപോവുന്നെ ഇതല്ലായിട്ടുള്ളു ഇവര് പഠിക്കാതെതന്നെ ഇരിക്കണകാണുമ്പോ ഓന്റെ പഠിക്ക്ണ പുസ്തകംതൊക്കാണുന്ന മെയിന് വാശിപിടിക്കും ക്കെ കരോഞ്ഞം അപ്പോനും വേറൊരു പുസ്തകോം പെൻസിലൊക്കെ കൊടുത്ത് ഇര്ത്തിയാല് കൊറച്ചേരൊക്കെ ഇരിക്കും വലുതാണ് തീരെ ഇരിക്കാത്തത് ആ വലുതാണ് തീരെ ഇരിക്കാത്ത
ഇവടെയും സ്കൂൾ പോണവരാണ് ഇരിക്കാത്തത് ലെ ഉം
ഓനും തന്നെ നേരം വെളുത്ത് വൈുന്നരാവോളം പുസ്തകത്തിന് മുമ്പിലല്ലേ ഞാൻ കൊറച്ചേരെങ്കിലൊന്ന് കളിച്ചോട്ടെ സൗര്യംതന്നാണിൻന്നെറങ്ങിയോൻ
ആഹ് അയിനി ടീച്ചർമാര് സ്കൂൾ ഒഴിവുണ്ടെങ്കിലും ഈ വർക്ക്ങ്ങനെ കൊടു ക്കാണെ ആ കൊറെഴ്താനും അഹ് കൊറേങ്ങനെഴുതാനും വരുമ്പഴേ പഠിക്കുമ്പോ മടുപ്പ് മട്പ്പ് വര്യാണേ
ഞാനിപ്പോ ഏതായാലും രണ്ട്മൂന്ന്ദിവസം ലീവ് കട്ടിയപ്പൊ കൊറെണ്ട് ചെയ്യാൻ കുറച്ച്ച്ചെ കൊറേശെങ്ങനെ കൊട്ക്കലാണ് ഒന്നി ച്ച് കൊടുത്ത്കഴിഞ്ഞാൽ നമുക്ക് പണിയാക്കണാണ്ട് കാര്യല്ല ഇബലെക്കൊണ്ടിത് കിഴിയില്ല കുട്ടികളെക്കൊണ്ടേ ആം-ആ ഒന്നാം ക്ലാസ് പോണ ഓന്റെക്കെ ബാഗി ഗിന്റെ കാനംകണ്ടാൽ ആറിലുംഏഴിലോക്കെത്തിയ കുട്ടികളുമായിരി എന്താ ബു
ആ നിങ്ങളെങ്ങനെ വണ്ടി വണ്ടീയിലല്ലേ
ആഹ് ഇവിടന്ന് സ്കൂൾ ബസ്സുണ്ട് അയില് കേറ്റിവിടും പിന്നെ ചെറിയകുട്ടികക്കൊക്കെ പിന്നെ ഓല് സീറ്റ് റ്റൊക്കെ കൊടുക്കും
ആഹ് ന്നാ വേംകൊണ്ടാക്കലല്ലേ അപ്പൊ പിന്നെ എന്താ നിന്റെയൊപ്പം കൊണ്ടാക്കണ ആ അടുത്തെന്നല്ലേ അപ്പൊ എന്ത രണ്ടാളും ഒരു സ്കൂളെന്നെ ഉമ്മാ വിളിക്കാ ഉം എന്താ സ്കൂള് സങ്കടേ കൊണ്ടരാൻ പോണം കൊണ്ടോയാക്കാനും ഉം-ഉം ഇനിയിപ്പൊ തിങ്കാഴ്ച്ച ചെറിയാൾക്ക് മീറ്റിങ്ങാ ഇനിപ്പയിന് പോണം വല്യാൾടെ മീറ്റിങ്ങൊക്കെ കയിഞ്ഞു
ആ ഒരു സ്കൂളായാണ്ട് കാര്യ ങ്ങളല്ല രണ്ടും രണ്ടുദിവസാവുമ്പോ അയിനും പോണം
ഒരുസ്കൂളാണ്പറഞ്ഞിട്ട് കാര്യല്ല രണ്ട് രണ്ടുദിവസാവുമ്പളേ അയിനും പോണം വല്യാൾടെ മീറ്റിങ്ങിനെന്നെ പോകാൻ പറ്റീട്ടില്ലേ അവിടെ ഏട്ടന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കടക്കാണ് തിമിരണ്ടായിട്ട് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കാണ് അപ്പൊ അതിന് പോവാൻ പറ്റീട്ടില്ല
ആഹ് ഇപ്പെത്ര ദിവസായപ്പൊ
ഇപ്പൊ രണ്ട്മൂന്നര ആഴ്ച്ചായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉം ഇനി വിളിച്ചിട്ട്വരണ ചൊവ്വാഴ്ച്ചയന്നോട് ഇപ്പൊ കൊഴപ്പൊന്നുല്ല പിന്നെ ചൊവ്വാഴ്ച കാണിക്കാൻ പോണം
ആ ഇവിടൊമ്മാന്റത് കഴിഞ്ഞിരുന്നതേപോലൊരു കണ്ണ് ആഹ് കഴിഞ്ഞ ഉടനൊക്കെ നല്ല കൊഴപ്പൊന്നുല്ലന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞെറങ്ങിയിരിക്ക മു ഇപ്പത്തേര് കൊറെ അടക്കണ്ടായിരുന്ന് ഇവിടെ അത് പൊളിച്ചാനാണ്ടെറങ്ങി അയിന്റെ പൊ പൊടി മുയുവൻ കണ്ണിന്റുള്ളികേറീട്ട് ഇപ്പൊ രണ്ട്കണ്ണും ഒരേ മാതിരിയായിരിക്കണ പിന്നേം പറഞ്ഞു
അജജു ആഹ് റസ്റ്റെടുക്കാന്ണ്ട് ഇതിനെ
റസ്റ്റ്‌ ആ സമയത്തൊക്കെടുത്തു ഒരു മാസത്തോളംന്നറഞ്ഞാ അതിന്റെ റെസ്റ്റൊക്കെടുത്തു അത് കഴിഞ്ഞട്ട് പിന്നെ നേരെ ഇറങ്ങിയത് ഈ പൊടിപ്പണിയിക്കല്ലേ
ആഹ് പൊടിപ്പണിക്കൊന്നും നട ഇറങ്ങരുത് ല്ലേ
ഇല്ലേ അങ്ങനെയൊക്കായാ നല്ല ബുദ്ധിമുട്ടൊക്ക ഈ ഇപ്പങ്ങനെ ഓപ്പറേഷൻതൊക്കെ കഴിഞ്ഞേക്കാണല്ലേ അലർ ചർും കാര്യങ്ങളൊക്കെ വേഗംണ്ടാവുംഈ കണ്ണൊക്കെോന്നിട്ട്മാതിരി ആയിരുന്നു അന്ന്
അതേ
കൂടി നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ എപ്പഴും ഇല്ലേ ഓല് തന്നെ പിന്നെന്താ കണ്ണട തരണതല്ലേ അത് വെക്കണം നമ്മള് പൊറ റത്തെറങ്ങണ്ടെങ്കി ആ കണ്ണട വെക്കണം. കാറ്റു കൂടിയൊക്കെ ഈ പൊടി കേയറണതല്ലേ കണ്ണിക്ക് ഇതതൊന്നും ശ്രദ്ധിക്കാതെ വന്ന അങ്ങനെയങ്ങു ചെയ്തു. ഞമ്മക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെയാണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയണത്.
ഉം ഉമ്മാന്റെ അൺട്ട് ഇപ്പോ ചെയ്തോ ഇപ്പോ രണ്ടാമത് ചെയ്തോ?
ഇല്ലേ ഒന്ന് ചെയ്തപ്പോ പിന്നെന്നെ മൂപ്പത്തിയാരക്ക് മതിയായേക്കണ്. ഞാ മ റ്റേ കണ്ണ് ഞാൻ ചെയ്യണില്ലാ പറഞ്ഞ് നടക്കാ. ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ ഒരേമാതിരി തന്നെ അല്ലേ. ഇപ്പൊ കണ്ണട വെച്ച അങ്ങനെ നടക്കണ്.
ഉം അവിടെപ്പാവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പ മരുന്ന് തുള്ളി മരുന്ന് എത്തിക്കാനൊക്കെ ഉണ്ട്. അതെത്തിക്കലും
ആ അപ്പ ഞാൻ പറയും ഉമ്മാക്കൊക്കെ ഒന്നുമല്ലെങ്കി പത്ത് അറുപത്തൊന്ന് വയസായിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കൊക്കെ ഇപ്പ തന്നെ കണ്ണ് മങ്ങല് ഇതായേമ്മ ഈ ഫോണും ടിവും ഇതൊക്കെത്തന്നെയല്ലേ. ആ എനിക്ക് ചെറുപ്പത്തിലേ കണ്ണിൻ്റെ പ്രശ്നണ്ട്.
ഉം
ആ അന്നൊക്കെ കണ്ണട വ ച്ചേച്ച് ഞാൻ എന്റെ സ്വന്ത ഇഷ്ടത്തിന് ഒഴിവാക്കിയതാണ് കണ്ണടയൊക്കെ. ഇപ്പ ഇന്നാള് എന്നോട് പറഞ്ഞ് ഒന്ന് എന്താ വായിച്ചെടുക്കാൻ പറഞ്ഞപ്പെ എനിയ്ക്ക് വായിക്കാനറിയില്ലാ ഒന്ന് വായിച്ചതന്നാനീ അന്നേ നീ മുപ്പരു പിന്നെ പണ്ടേ കണ്ണട വച്ചിട്ടാണ്. അപ്പ ഞാൻ പറഞ്ഞ് നിങ്ങള് ഇതൊന്ന് വായിച്ചാട്ടി കാണി പറഞ്ഞ് അപ്പൊ ഇങ്ങട് പറഞ്ഞ് കണ്ണടകൊണ്ടേ വ ച്ച അല്ലെങ്കി ഇപ്പൊ കണ്ണ് കാണാത്ത അന്വേഷിച്ച് ഞാൻ നടക്കണ്ടേ റോഡി ലൂടെ നിങ്ങള് അപ്പ ഞാൻ പറഞ്ഞി ആ അപ്പ ഞാൻ പറഞ്ഞി എനിക്ക് കണ്ണട കാരണം അവനിപ്പ കണ്ണട ഒന്നൂല്ലാതെ തന്നെ കണ്ണിന് നല്ല ചികിത്സാ വേണന്നൊള്ളെന് ഇല്ല അങ്ങനെ- എല്ലൊക്കെ കാണിച്ചാമതി നിനക്ക് വയ്യാ മൂക്കുമ്മെ കണ്ണടേംവെച്ച് നടക്കാനാ പറഞ്ഞ് ആ അപ്പൊ പറഞ്ഞ് അതിനൊക്കെ നല്ല- ആ അയിനൊക്കെ നല്ല ചെലവാണ് അതു കാരണം ഇഞ്ഞോടൊക്കെ ഒക്കെ കണ്ണട ഇല്ലാ കണ്ണ് ചികിത്സക്കൊക്കെ നല്ല ചെലവാണ് അത് ചെലവാക്കാനല്ലേ ഇങ്ങള് പിന്നെപ്പന്തിന ഇപ്പ ഇച്ച് ഇങ്ങള് ചോയ്ച്ച് ഞാന് ആ അപ്പ ഞാൻ പറയും നിങ്ങക്ക് എന്തെങ്കിലും പറ്റിയ നോക്കാൻ എൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടെങ്കി എന്നെ കൊണ്ടുപോയി നോക്കിക്കോളി പറഞ്ഞേനി
ആ ഉം
നിന്നെ അങ്ങനെ കളിയാക്കും കണ്ണു കാണൂലാന്നു പറഞ്ഞ് അപ്പ ഞാൻപറയും എന്നാല് ഇപ്പ മഞ്ഞപ്പൊടിക്കു പകരം മുളകുംപൊടി മുളകു പൊടി- മല്ലിപ്പൊടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നു പറഞ്ഞ് ഭക്ഷണം ഒണ്ടാക്കുമ്പോ ചി ഇങ്ങനെ ഇപ്പ കളിയാക്കുവേ ആ അപ്പൊ കളിയാ മഞ്ഞളും മുളകൊന്നും മാറി ഇടണ്ടാന്നു പറയും ഇന്നോട്
ആ മഞ്ഞളും മുളകും മാറി ഇടണ്ട ഇങ്ങളങ്ങനെ കളിയാക്കുക കളി യാക്കാണപ്പത്.
കളിയാക്കാണ് ആ കറീല് ഇടുമ്പോ മഞ്ഞളും മുളകും മാറണ്ട പറയും അപ്പൊ അവൻ പറയും ആ അങ്ങനൊക്കെ ഇല്ല അതന്നെ അപ്പൊ പറയും ഇതുവരെ അപ്പൊ ഞാൻ അങ്ങനൊന്നും തന്ന് ഇങ്ങളെ കൊന്നി ട്ടില്ലല്ലോ പറയും അപ്പം ഞാന് തരു തരുമ്പോ നല്ല സൈനയ്ഡ് ഒക്കെ കലക്കി തരുന്നുണ്ട് അപ്പളല്ലേ വേഗം റി
ആ മഞ്ഞപ്പൊടിയും മുളകുപൊടിയും വാരിട്ടേച്ചിട്ട് ഒന്നും പറ്റൂല. ഉം
ഉം
എന്തായാലും
എന്തേലൊക്കെ പറഞ്ഞിങ്ങനെ ആ അതൊന്ന് ഉണർന്ന് പിന്നെ ഉറങ്ങീന് കുറച്ച് സമയൊക്കെ ഉണ്ടേ ഉറങ്ങും ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല വെറും രണ്ട് പ്ലേറ്റ് മിക്സ്ച്ചർ കഴിച്ച് കെടന്നതാ കുളി കഴിഞ്ഞ് കേറുമ്പോ ഓന് ചെറിയൊരു കുറുമ്പാണ് അ അപ്പൊ എന്തെങ്കിലും പാത്രത്തിലിട്ട് വേണം അപ്പ ഞാൻ ഫ്രൂട്ട്സ് എന്തെല്ലാ കൊടുത്തത് ഒന്നും പറ്റൂല്ല.
കുട്ടികൾക്ക് അങ്ങനത്തൊന്നും വേണ്ടേ ഈ ബിസ്ക്കറ്റ് അത് അങ്ങനത്തൊക്കെയാ കുട്ടികൾക്ക് വേണ്ടത് പിന്നെ എന്താ ചെയ്യുക ഇന്ന്
ഇത് പിന്നെ അതും കഴി ക്കല് കൊറവാണ് ഓനാകെ പറ്റ്ണ സാനാണ് മിച്ചറ് അതന്നെ കേടാണ് പിന്നെയും ഇങ്ങനെ ചോയ്ക്ക കൊടുക്കും ഒര്ത്തിരിയൊക്കെ ആഹ് കൊടുക്കാതിരുന്നിട്ട് ഒല് പിന്നെ അയിന് നെലോള്ച്ചക്ക പിന്നെയ് ഇങ്ങനെ കരഞ്ഞയിന്റെ പിന്നാലെ നട
ആഹ് ഇനി അയ അതായി പിന്ന വാശി അത് കിട്ടുന്ന പിന്നാ നടക്കും ചെയ്യും
മുട്ടായി തേപോലൊരു പരിധിണ്ടായില്ല അപ്പൊ ഒരീസം ഞാൻ ഇതേവൊലെ ഡോക്ടെ കൊണ്ടോയ് കാണിച്ചപ്പോ ഡോക്റെന്ന് പറഞ്ഞപ്പോ ദേശ് പിന്നെ മുട്ടായി ഒരു ദിവസം ഒന്ന് കൊളു അതേമാരി കഞ്ഞി കുടിക്കണംട്ടാന്നൊര് ഡോ ഡോ ടൃമാര് പറനാ പിന്നോക്കെയാണ്. ആഹ് ഞാങ്കുടിച്ചോളാം ഡോക്ട്റ് പറഞ്ഞേക്ക്ണെ ഡോക്ടറ് പറഞ്ഞെക്ക്ന്നെ ചോറഴിച്ചാന്ന്റയു ആഹ് ഡോക്ടറ് വയ്ങ്കര ഇഷ്ടാണ് ഉം അപ്പങ്ങനെ എന്തെലും കയ്ക്കൂല്ലന്ന് ഡോക്ടറ് പറഞ്ഞിട്ടില്ല എന്നോട് എന്താ
ഉം ഉം ആഹ് ഹഹഹ ഡോക്ടറെ കണ്ടിരിക്കാ പറോണ്ട് അപ്പ ഡോക്ടറോട് പോമ്പൊ മുൻകൂട്ടി പറയണം കുട്ടിയോട് പറയണട്ടോന്ന്
ആ അല്ല അത് ഡോക്ടർക്ക്ന്നെ വെ മ്മള് ഞാൻ ഓനെ ചെർപ്പം മുതലേ കാണിക്കണതാണ് അപ്പൊ, ഓന്റെ ശരീരം വെച് തിന്നൊടനേ ചോയ്ക്കു ത് ഒന്നും കയ്ക്കൂലേയ്ച്ചെന്നോട് ഞാനാണെങ്കിലു ഒണ്ട് തടിയെ കെട്ടിയൊനാണെങ്കിലുണ്ട് തടി മൂത്ത മകനാണെങ്കിലുണ്ട്. ഇത് മാത്രം ഞങ്ങളെ കൂട്ടത്തികൂടൂല അപ്പൊ ചോയ്ക്കുതിന് ഒന്നും കൊടുക് ഇങ്ങള് മൂന്നാളോടൊക്കെ തിന്നല് കഴിക്കാൻ നല്ല മട്യാണ് അപ്പൊ ഡോക്ടറ്ങ്ങനെ കഞ്ഞി ഉടിച്ച്ര്ല്ലാന്ന് ഇന്നോട് വിളിച്ച് പറഞ്ഞാ ഞാന്നി സൂചിയാറ്റ് വരുട്ടോന്നൊക്ക പറഞ്ഞ് ഡോക്ടറൊന്നങ്ങനെ പേടിപ്പിച്ച്
ആഹ് അപ്പൊ പിന്നെ ആട് ക ആ പിന്നെ കഞ്ഞടിക്ക്ണ് ആഹ് ഉം ഇന്നിപ്പോ എന്തായാലും ഒറങ്ങീച്ചാലല്ലേ ന്തേലും തിന്നാംപറ്റുള്ളൂ
ഉം ഇപ്പൊറങ്ങി എണിച്ചിട്ട. തോറങ്ങിയപ്പോ തന്നെ വല്യാള് ദാവിടെ ഫോണും കണ്ട് കെടക്കണ് ഓനെ ഇന്ന് ഞാൻ ഫോണിലിരിക്കുമ്പോഴും അല്ല സമയത്ത് ഞാനിരിക്ക്യേ കെടക്ക്യേ ചെയ്യണ സമയാണല്ലോ കുട്ട്യൊറങ്ങി കഴിഞ്ഞാ ഈ ടൈമ് അപ്പപ്പിന്ന ഓനാദ്യം ഫോണായിട്ട്
ആഹ് ഫോണന്നെയാണ് എല്ലാടത്തും
ഏ അതന്നുള്ളൂ ഇവിടെ ചെറുത് ഓന് ചോറ് തിന്നണങ്കി ഫോണുവാണം
ആഹ് അതന്നെയാണ് പറണതേ ആഹ് ഫോണന്നെയാണ് പ്പോന്നല്ലേ നമ്മള് കൾച്ചറ്ന്ന് പോന്ന്പ്പത്തെ കുട്ട്യോളേ കായ്ച്ചൊടുക്കൂല ഉം അറി
ഇപ്പൊ ഈ ഫോണി കൂടി കാണ്ന്ന ഫുട്ബോളിന്റെ ഹരംകേംറി നടക്കുംന്നല്ലാതെ ഓന് ത് കട്ടാക്കാ
കറി പിന്നെ ഇപ്പൊ പേട്യാണ് വണ്ടീന്ന് കഴിക്കാന്
ഏ അതും ഉം റോട്ട്ക്ക് എറങ്ങിയ വണ്ടിയളെ തെരക്കാണ്. പണ്ടന്ന് പറഞ്ഞാ ഇങ്ങനത്തെ പ്രശ്നൊന്നുണ്ടായില്ല അമുക്ക് ഏതേലും സ്വതന്ത്രായിട്ട് നടക്കേനു
നടക്കെരുന്നു അതിന് എത്ര നടന്നേനു
ഏ റോഡ് കൂടി കളിച്ചിട്ടും വണ്ടിട്ടൊക്കെ നടന്നീനു അതേമാതിരി തന്നെപ്പൊ അടുത്തുള്ള വീട്ട്കളില് കുട്ടികളെടുത്തുക്കൂടി പോകായിരുന്നു
ഉം ഉം ഇപ് ആഹ് ആഹ് ഇപ്പൊ എന്താണ് കുട്ടികളെന്നങ്ങനെ വിടാ ഇവിടെല്ല്യ മ്മടിപ്പ്റ പേടിയാ. പൊറത്ത്ക്കെറങ്ങാൻ തന്നെ പേടിയാണ്
ഇപ്പെവ്ടെയാണ് എ എവിടുന്നാ എപ്പഴാന്നൊന്നും അറീല്ല നമ്മള കുട്ടിയക്ക്
കുട്ട്യോളയ്ലെ പോവ്ന്നല്ലേ ഇപ്പൊ വെള്ളം കൊളത്തിലും തോട്ടിലൊക്കെ പോയി നീന്തുവും ഇതാവുവേം ചെയ്യുവേ
ആഹ് പിന്നെ ഞമ്മളെ സമയത്തൊന്നും ഞമ്മളെയൊന്നും അങ്ങനെ വിടാൻ ഞമ്മളെ രക്ഷിതാക്കൾക്കങ്ങനെ പേടി ഒന്നു മുണ്ടായില്ല ഇപ്പത്തെ സിറ്റുവേഷനിൽ നമ്മക്കൊക്കെ മാറി വിശ്വസിക്കാൻ പറ്റൂല ഒപ്പം പോണ കുട്ട്യാള് ഒര് വാശി കേറിയാല് വെള്ളത്തിൽ മുക്കി കൊല്ലലും ചങ്കിൽ പിടിച്ച് പൊക്കലും പേടിയാണ്.
അപ്പോ ഓര് അപ്പോ പേടിയാണ് നമ്മക്ക് തന്നെ ചീത്ത പറയുമ്പോ നമ്മക്ക് തന്നെ പേടിയാണ്.
ഫോണിലും ഇതിലും ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ടല്ലേ ഈ കുട്ട്യാളും തന്നെ അതല്ലേ പഠിച്ചെടുക്കണത്. ഇന്റെ ഫോണൊക്കെ തൊറന്ന്ഴിഞ്ഞാ വെറും ബംഗാള്യേളായി ഇങ്ങനെ വെട്യക്ക്ണ വീഡിയോ ചൗട്ടികൂട്ട്ണ വെടിക്ക്നെരുള്ളു ആഹ് മക്കളിത് കണ്ട് ണ്ട് ട്ടെയ് ചെലപ്പം ചെല്പ്പോ പാമ്പൊക്കെ ഇങ്ങ കാണും ഞാൻ അന്തം വ്ടും ഫോണൊക്കെ തൊർക്ക്ണ സമയത്ത്
ഉം എന്തായലും ഞാനിന്ന് വിളിക്കെണ്ട് ന്നാല്
ആഹ് ആയ്ക്കോട്ടന്നാ ശെരി ആഹ് ശെരി